ഹലോ കെ
ആഹ് കേൾക്ക്ന്ന്ണ്ട്
എന്തെക്കെണ്ട് വിശേഷം
നല്ല വിശേഷം എന്തെക്കെണ്ട് വിശേഷം
ഓഹ് ഇവടെ പ്രത്യേയിചൊന്നുല്ല അങ്ങനെ പോണ്
ആഹ് ജോലിക്കഴിഞ്ഞോ
ഓഹ് രാത്രി പ്രത്യേയിച്ച് ജോലിയൊന്നുല്ല ല്ലല്ലോ
ആഹ് ഉം കുട്ട്യാളൊക്കയോ
ക്ക്യോരു മോളാ മൂന്ന് വയസ്സ്
ആഹ്
നിങ്ങളെവ്ടെ സ്ഥലം
സ്ഥലവ്ടട്ത്താണ്
എവ്ടെ
അട്ത്തസ്വള്ള സ്ഥലാണ് അട്ത്തുള്ള സ്ഥലാണ് ഉം പിന്നെ എഹ് ആഹ് ഏഹ് കുട്ടിക്ക് മൂന്ന് വയസ്സ്ന്നല്ലേ പറഞ്ഞത് അപ്പൊ അംഗനവാടി പോവുന്നുണ്ടോ
ഇല്ലാ കൊണ്ടാക്കീല്ല മൂന്നരാവട്ടെന്ന് വിചാരിച്ചാ
ആണോ ആഹ് ആഹ് മൂന്ന് വയസ്സകുമ്പ സാധാരണ അംഗവാടിന്നൊക്കെ വിളാറുണ്ടാവ അവര്
ആഹ് വിളിച്ച് പ്രവേശനോത്സവത്തിന് വിളിച്ചതാ ഇല്ല അപ്പൊ പോവാൻ പറ്റീല്ല അപ്പൊ ഞാനിവിടെ ന്റെ വീ തിലെനി
ആഹ് ഇനിയിപ്പോ ഒരു ആറ് മാസം കഴിഞ്ഞിട്ട് ആന്നോന്നണല്ലേ. ആംഗണവാടി ലെ പിന്നെ ആഹ് നവംബറിലൊക്കെ ആയിരിക്കും തോന്നുന്നു.
ആഹ് നവംബർ ഫസ്റ്റില.
ഉം അങ്ങ അതെ നവംബർ ഫസ്റ്റ്ങ്ങാണ്ടാന്ന്ന്നോന്നു. ആഹ്. എനെ മോള് ഉറങ്ങിയാ.
ഇല്ല. ഉറങ്ങാനൊന്നും ആയില്ല.
ഉം ഉം ഉം. ലേറ്റ ആയിട്ടാണ ഉറങ്ങുന്നേ?
ആഹ് ചെലപ്പോ ഉച്ചക്ക് ഉറാകുവാണെങ്കിൽ - ചെലപ്പോ അങ്ങനെ നേര നേരുത്തേ ഉറങ്ങും ചിലപ്പോൾ ഈ ഒരു ആറ് മണിയൊക്കെ ആകുമ്പോ ഒറങ്ങും. അപ്പൊ പിന്നെ ലേറ്റ് ആവും. ഒര് എട്ട് മണി കോമ്പിണീച്ചിണീച്ചിട്ട് പിന്നെ കുറേ നേരം ആവു ഒറങ്ങ
ആഹ്. ഭക്ഷണൊക്കെ കൊടു ത്ത് ഉം ഒന്നര ഉം ആഹ് ഇവിടെ കു കുട്ടികളായിരുന്നപ്പോഴും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഒറങ്ങാൻ വേണ്ടി ഒരുപാട് വൈകി ഒറങ്ങായിരുന്നു. പിന്നെ സ്കൂളി പോയി തുടങ്ങിയപ്പോ തൊട്ടാണ് ഒരു സമയത്ത് ഇങ്ങനെ നേര ത്തെ ഒറങ്ങി തുടങ്ങിയത്. ഇപ്പഴും നേരത്തെ ഒന്നും അല്ല പതിനൊന്ന് ആ എന്നാലും പതിനൊന്ന് മണി ക്കെ ആവും പതിനൊന്ന് മണിയൊക്കെ ആവുമ്പഴൊക്കെ ഒറങ്ങൂള്ളൂ. ഉം. ഉം.
ഇന്നെന്താ കഴിക്കാന് ഫുഡ്.
കുട്ടിക്ക് ഭക്ഷണൊക്കെ കൊടുത്തായിരുന്നോ കഴിച്ചോ?
ഇല്ല ഇല്ല കൊടുക്കാനായില്ല ഒരു ഒമ്പത് മണി ആവും.
ഉം ഉം ഉം എന്താ എല്ലാം കഴിച്ചോളൂവൊ ഇങ്ങനെ ചോറ് കഴിച്ചോളുവോ?
ഒന്നും കഴിക്കണില്ല
അപ്പൊ പിന്നെ എന്താ കഴിക്കാ?
ചെല സമയത്ത് എന്തെങ്കിലൊക്കെ ഓർക്ക് കാര്യായിട്ട് മിട്ടായി അങ്ങനത്തെ സംഭവങ്ങള് അപ്പ അല്ലെങ്കിൽ കേ ക്ക് പലഹാരായിട്ടോ അങ്ങനെ എന്തെങ്കിലും നമ്മളെ ഈ സാധാ ഭക്ഷണം അങ്ങനത്തത് ഒന്നും കാര്യായിട്ട് കഴിക്കൂല
കഴിക്കില്ല ആ അങ്ങനെയാവുമ്പ അംഗ അംഗണവാടീലൊക്കെ പോയി കഴിയുമ്പോ ചെലപ്പോ എല്ലാ കുട്ടികളും കൂടി ഉള്ളോ പ്പൊ ചെലപ്പോ കഴിക്കുവാരിക്കും ഒറ്റക്കായോണ്ടക്കെയിരിക്കും അപ്പ പിന്നെ വെശപ്പ് മാറോ ഈ മിഠായീം ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാ
അ അതൊക്കെ കഴിച്ചിട്ടാണ് അവർക്ക് വേറൊന്നും വേണ്ടാത്തത് ഇട്ടായിയൊക്കെ കഴിച്ച പി ന്നെ നമ്മള് ഭക്ഷണത്തോട് ഓരുക്കൊരു താല്പര്യം ഇണ്ടാവൂല്ലല്ലോ
ആ അതെ അതെ ആ മറ്റേ കുറുക്ക് അങ്ങനത്തെ എന്തേലും കൊടുക്ക കൊടുത്തേരുന്നോ അപ്പൊ ചെറുതായിരുന്ന സമയത്തൊക്കെ
ആ നമ്മളാ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങില് കൊടുക്കുവല്ലോ അതിലെന്നെ ഓക്ക് അങ്ങന കുറുക്ക് പോലൊന്നും ഇഷ്ടല്ലേനി ആ ഒരു ടൈമില് അങ്ങനത്തതൊന്നും കഴിക്കൂലേനി അങ്ങനെ ഓ സോ അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ കടിക്കാൻ പറ്റിയതൊക്കെ ആയിട്ടുള്ളത് ഓക്ക് ഇഷ്ടംന്ന് അന്നെനിക്ക് തോന്നി അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒക്കായിട്ട് കൊടുക്കും
ഉം ഉവ്വാ ഉം
പിന്നിട്ടോ പിന്നെ കൊറച്ച് വലിയ രണ്ട് രണ്ടരയൊക്കെ ആയപ്പോളാണ് ഇപ്പൊ തീരേ വേണ്ടാതായത്
ആ ആ ആ എന്റെ കുട്ടികളും അങ്ങനെ തന്നെയായിരുന്നു ഓന് കുറുക്കൊന്നും കഴിക്കാനൊക്കെ കൊറച്ച് മടിയായിരുന്നു മൂത്താള് കഴിക്കാരുന്നു എളയാള് കുറുക്കും കഴിച്ചിട്ടില്ല ആ പാല് തന്നെ അവൻ കുടിക്കില്ലാരുന്നു അവൻ ഉണ്ടായിട്ട് പാല് കുടിക്കില്ലാരുന്നു ഉം
ആ അവർക്ക് പിന്നെ ഓരോ ആ ആ ഓരോ വയസിന് ഓരോ ചേഞ്ച് വരെല്ലോ
അതെ അതെ ഉം ഉം ആഹ് ഏ ഇപ്പൊ അങ്ങനെ വാശി കൂ ടതിലുണ്ടാ എങ്ങനെയാ ഓ
ഭയങ്കര കരച്ചിലാ ചെലപ്പോ ആ ആഴ്‌ച്ച രാവിലെ ണീക്കുമ്പോ തന്നെ തൊടങ്ങും വെറുതെ കാരണൊന്നും ഉണ്ടാവില്ല എന്തങ്കിലൊക്കെ ആക്കീട്ട് അങ്ങനെ ചി ഇൻക്ക് തോന്നണത് ഒറ്റക്കല്ലേ വീട്ടില് ഞാനും ഓളും ഒറ്റക്ക് ആവുമ്പോ പിന്നെ വീട്ടില് കാക്കന്റെ കുട്ടികള് ണ്ടാവുമ്പോം ഒരുപ്പ വെക്കേഷനില് ഫുള്ള അവിടെ ആയിരിക്കും ഇപ്പോ ഓല്ക്ക് ക്ലാസ്സ് തുടങ്ങിയപ്പോ ഓള് ഒറ്റക്ക് ആയി അപ്പൊ പിന്നെയും ആ ഒരു ഇത് വന്ന്
ആ
ആഹ് അടെ ഹസ്ബൻഡിന്റെ എ തെന്തേ
ഏട്ടന്റെ കു കുട്ടികളാണ് ആ ആ ആ ഉം പിന്നെ ഇയാള് വേറെ വല്ല ജോലിക്കും പോയിട്ടിണ്ടായിരുന്നോ
ഇല്ലല്ല പിന്നെ മോള് ഓളായന് ശേ ക്കെ ഞാൻ പോയില്ല
മുമ്പ് പോന്നുണ്ടാരുന്നോ
ഞാൻ പ്ലസ് ടു കഴിഞ്ഞു കല്യാണം കഴിഞ്ഞു പിന്നെ ഓള്ണ്ടായി ഇനി എന്തെങ്കിലൊക്കെ നോക്കണം
ക്കണം ഉം
നിങ്ങള് വർക്ക് ചെയ്യുണ്ടോ
ആ കല്യാണത്തിന് മുമ്പ് ചെയ്തിട്ട്ണ്ട് പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് പിള്ളാരായകൊണ്ട് പിന്നെ ഒന്നും ചെയ്തില്ല എടക്ക് ഞാൻ പോയേരുന്നു പോയി നോക്കിരുന്നു പക്ഷെ ഇവരെ വന്നിട്ട് ഒരുപാട് ലേറ്റ് ആയിട്ടാണ് വീട്ടിലെ അപ്പ പിന്നെ പഠിപ്പിക്കാനും അവ രെ കാര്യങ്ങൾ നോക്കാനും പറ്റാ പ ആഹ് ല്ലാം അപ്പ പിന്നെ അങ്ങനെ നിർ ത്തി ഉം കൊർ കൊർ ച്ച് പോയേള്ളൂ
ഉം
പോണം ഇവര് ഒന്നും കൂടി ഒന്നായിട്ട് ഉം പോവാന്ന് വെച്ച്
ചെറിയ ആളി ണ്ടോ
ചെറിയ എഹ് ഒരാള് എൽ കെ ജി ഒരാള് എഹ് ഒന്നില് ഇപ്പ രണ്ടാടെ കൂടെ ഇരുന്നാ പഠിപ്പിക്കൊക്കെ ചെയ്യണ കൂടെ വേണം ആ അപ്പൊ അതോണ്ട് നമുക്ക് എങ്ങനെ ട്യൂഷൻ ആക്കാനായാലും ഈ ഈ പ്രായത്തിലങ്ങനെ താല്പര്യുല്ല ട്യൂഷൻ ഇത്രേ ചെറുപ്പത്തി കൊണ്ടൊന്ന് ട്യൂഷൻ ക്ലാസ്സിലാ ക്കാന് ഇപ്പൊ നമ്മള് ശെരി മൂന്നാം ക്ലാസ് വരൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ അവര് ഒരു ഇതായി കഴിയുമ്പോ ഉം അങ്ങനെ ട്യൂഷനോ എല്ലോ നോക്കാലോന്ന് വെച്ചിട്ട് ഉം പിന്നെ എന്താണ് ഹസ്ബൻറ് എന്താ ചെയ്യുന്നേ
ഹസ്ബൻഡ് ബേഗ്ലൂരാണ്
ബേഗ്ലൂരൊ ഉം അപ്പ ഇവടെ വീട്ടില് ആരൊക്കെയുണ്ട്
ഹസ്ബന്റ്റിന്റെ വീട്ടില് ഉമ്മയും ഉപ്പയും അനിയനും അനിയന്റെ വൈഫും
ഉം ഉം ഉം ഉം ഉം ഏഹ് വേറെന്താണ് ഏഹ് സ്വന്തം വീട്ടിലോ ഇയാൾക്ക് വേറെ ആരാ ഉള്ളത് ചേച്ചി ഇത്താത്തെയോ?
ആ എനിക്ക് ഉമ്മയും ഉപ്പയും താഴെ രണ്ട് താ താരുണ്ട് അനിയനും അനിയത്തിയും ഒരു കാക്കയും ക്കാരുണ്ട് അവ
കൊറവാണ് ആ ആ ഉം വേറെന്താ ഏഹ് വേറെന്താ ഹോബിസൊക്കെ
ഹോബീസ് ഇപ്പ അങ്ങനെ കാര്യായിട്ടൊന്നുല്ല ഓ വായിക്കാനൊക്കെ വായിക്കും ഇപ്പൊ പിന്നെ പ്രഥിലിബ് പിള്ളതൊണ്ടേ കൊറേ ആയിട്ട് കാലം അങ്ങനെയ അതിലേനി അഡിക്റ്റ് ആയിട്ട് ഞാനിപ്പത് അത് ഒഴിവാക്കി
ട്ട്ണ്ട് പ്രതിലിപി പി ഞാന അങ്ങനെ അയച്ചിട്ടില്ല ആ നോക്കിട്ടില്ല എല്ലാവരും പറയണേ കേക്കാം
കേരാ പിന്നെ നമ്മളയിന് അഡിക്റ്റ് ആയി പോം
ആണോ ആ ആ അങ്ങനെ നോവലുകൾ മാത്ര അങ്ങ
ആയില എല്ലാതുണ്ട് രാവിലെ ആയിട്ടുള്ളതും പലേതും ഉണ്ട്
ആ
ഹൊററായിട്ടും
മ് മ് മ്
നമക്ക് ഇഷ്ടുള്ളത് എടുത്ത് വായിക്കാം ഇല്ല ഇല്ല ടി വി ഇല്ലേ ല്ല ഫിലിമ് കാണും പക്ഷെ ടി വിലായി
ഫോൺല് കാണോ
ഫോണിൽ
മ് മ് മ്
ക്ഷെ എല്ലാ തുല്ല നമുക്ക് ഇഷ്ടല്ലെങ്കിൽ കോമഡി മൂവീസാണ് ഭയങ്കരായിട്ട് ഇഷ്
ഇഷ്ടം അപ്പ ലേറ്റ് മ് അന ട്ടി പോയി കാണോ
ആ വായ അവിട്ന്നാ കണ്ടത്
ആ വാഴ ഞാനും ആ വാഴ കണ്ടത് ഞാന അങ്ങനെ സിനമ ഒന്നു പോയി അങ്ങനെ തിയറ്ററിൽ പോയി കാറില്ല പക്ഷെ വാഴ പോയി ക്കണ്ട് മ് ആ
ല്ല ആ അങ്ങനെ പിന്ന ഫുഡൊക്കെ ഇണ്ടാക്കോ ഹലോ
ആ ഓ
ഹലോ
ആ പറഞ്ഞോ
കണക്ഷൻ പോവണ്ടോ
പോകുന്നുണ്ടാ
ആഹ് ആഹ് ഇപ്പൊ കേക്കാം
കേക്കാം ഉം
ഫുഡൊക്കെ നന്നായിട്ട് ഇണ്ടാക്കുവോ ഹലോ ഹലോ
ആ
ഹലോ
ഹലോ കേൾക്കുന്നില്ലേ കേൾക്കുന്നില്ലേ ആ എന്തോ കൊറെ നേര
ആ എന്താ ഇവിടെ വൈഫൈയാണ അതൊണ്ടാ തോന്നുന്നുണ്ട്
ആണ ആ ആ ഓ പിന്നെ യൂട്യൂബിൽ വല്ല ബ്ലോഗും അങ്ങനെ
ഇല്ലല്ല അങ്ങനൊന്നുല്ല
ആ സോഷ്യൽ മീഡിയയിലോ എങ്ങനെയാ
അയിലൊന്നും അങ്ങനെ ആക്റ്റീവ് ആയിട്ടൊന്നുംല്ല
ഇല്ല ആ ആ ഉം അം ആറിയി
ഓ കാണും പക്ഷെ നമ്മളെ നമ്മളായിട്ടായിട്ടൊന്നുല്ല
ആ ഇല്ല ഉം
ഫുഡൊക്കെ ഇണ്ടാക്കുവോ
ഫുഡ് ആ അത്യാവശ്യം വീട്ടിലോട്ടൊക്ക ഉള്ളൊതൊക്കെ വലിയ കാര്യമായിട്ട് ഒന്ന് ഞാൻണ്ടാക്ക ക്കാനറിയില്ല അത്യാവ്യം വ പട്ടികൊക്കെ ഇണ്ട
വീട്ടിൽ തെങ്ങളന്നെയാണോ
ആ വീട്ടില് ഞാനും അമ്മയുണ്ട് ഹസ്ബൻറിന്റെ അമ്മയുണ്ട് അമ്മയും കൂടിയ ഇണ്ടാക്കുന്ന മ് ഈണ്ടാക്കും മ് ഹൗ ക്കെ എന്നാ പിന്നെ വിളിക്കാം ഓക്കെ ആ ശരി